ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ? ആഹ് കേൾക്കുന്നുണ്ട്. ആഹ് ആഹ് എവ്ടാണ് സ്ഥലം എവിടാ വരുന്നത്? അഹ് ഏഹ് ഇവിടെ കിടക്കാനായിട്ട് പൊ ഹ് വന്ന് അപ്പൊ ആഹ് ഫുഡോക്കെ എപ്പയേ കഴിച്ചു. കിടക്കാനായിട്ട് ദാ റൂമിലേക്ക് വന്നപ്പം വിൾച്ച.. എന്തായാലും വിളിച്ചിട്ട് കിടക്കാന്ന് വിയാരിച്ചിട്ട് വിളിച്ചതാ.
ആഹ് അതല്ല മക്കളൊക്കെ,
ആഹ് മോള് ഇണ്ടേ മൊബൈലും കണ്ട് കിടക്ക്ന്ന് കളി നടക്കല്ലേ.
എല്ലാ
മറ്റേ കളി ഹേ കളി നടക്ക കളിയെ കളി നട.. ക്കല്ലേ ഹലോ കേക്കുന്നില്ലേ?
ആഹ് ആഹ് അപ്പൊ ഇക്കി പ്പം ല്യേ ലേശം കഴിട്ടൊക്കെ..
ആഹ് ആഹ് ഇപ് ഇപ് ഇപ്പൊ കേക്ക്ന്ന്ണ്ടോ?
റേയിഞ്ച്ന്റെ പ്രശ്നം കൊണ്ടേ,
ആഹ് റെയ് ആഹ് ആഹ് അതാണ് റേഞ്ചിന്റെ പ്രശ്നയിരിക്കും
അ പ്പൊ കേൾക്കുന്ന് ണ്ടായി
ഇപ്പൊ കേക്കുന്നുണ്ട് ആഹ് ഇപ്പൊ കേക്കുന്ന്ൻട്. ആഹ് ഫുട്ബോള് കളി തൊട മാ ച്ച് തുടങ്ങീലേ. അവര് അതൊക്കെ കണ്ടൊണ്ടിരിക്ക മക്കള ഹസ്ബൻന്റൊക്കെ
അല്ല അപ്പൊ എ എന്താ
ആഹ് ഹലോ രണ്ട പേരുണ്ട്. ഒരാള് അ രണ്ടു പേര് രണ്ടു പേര് ഒരു മോനും ഒരു മോളും രണ്ട് പേര്ണ്ട് ഉം ആഹ് ആഹ് അതെ അതെ അ പിന്നെ ഇക്കായു ണ്ടെയ്നി രണ്ട് മൂന്ന് പേരും കാണുന്നാ. അതേ എല്ലാരും കണ്ടൊണ്ടിരിക്ക. പിന്നെ ലൈറ്റ് ലൈറ്റ് ക്കേ അണയ്ക്കണ്ടല്ല റൂമില് എല്ലാവരും കണ്ടോണ്ടിരിക് ക്കല്ലെ ഹ് ഉം അങ്ങനെ ഇരി ഇല്ലല്ല ഒന്നിനുല്ല എന്തെങ്കിലൊക്കെ ഓലൈൻെ ഇങ്ങനെ ചെുതായിട്ടുള്ള എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയും. ആഹ് പിന്നെ എന്താണ് ആ മക്കളെ പഠിപ്പിച്ച് പിന്നെ അത് നമ്മുടെ മക്കേടെ സംശയങ്ങളൊക്കെ ഞാന് ക്ലിയറേയ്യും ആഹ് അങ്ങനെള്ളതൊക്കെ പഠിപ്പിക്കും കുട്യോളൊക്കേ ഉം മൂ നാലാം ക്ലാസ്സ്ലും ആറാം ക്ലാസ്സ്ലും
ആഹ് ചെറിയ കുട്ടികളാലേ
ആഹ് അതെ അവിടെയൊ മക്കളൊക്കെ
ഇവിടെ ഇതുപോലെ ഒന്നര വയസ്സ് ചെറിയ മോള് പിന്നെ നാലു വയസ്സ് വല്യ മോള്
ആഹ് അതും വളരെ ചെറുതാണല്ലോ ഒന്നര വയസ്സ് മോ മോളാ ആണല്ലേ മോള്
രണ്ട് മക്കളും പേങ്കുട്യേ ളാ.
ആഹ് നല്ലതാ പെങ്കുട്യേളാ നല്ലത്. അല്ല ഈ ഈ ഒരു കാലകേ ആ ഈ ഒരു കാലത്തെ നമുക്ക് ഏറ്റവും സന്തോഷാണ് പെൺമക്കളാ ആണെങ്കിൽ നമുക്ക് സന്തോഷാണ്
ആഹ് ഇന്ന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് കൊറെ ആൾക്കാര് ചിലര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടായിട്ടല്ല ഒരു ആൺകുട്ടി ഇല്ലല്ലോ അതായത് പാരമ്പര്യം കാത്ത് ക്കാൻ ആരും ഇല്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആൾക്കാരട്ടോ ചില വേറെ ചിലര് പറഞ്ഞ കൊറേ പേര് പറയുന്നത് നല്ലതാണ് എന്താ വച്ചാല് ഇന്നത്തെ കാലത്ത് പെൺമക്കളാണ് അഛനമ്മമാർ നോക്കാ ആൺകുട്ടികളൊക്കെ കണക്കന്നാണ്
അ നമുക്ക് ചുറ്റുള്ള അനുഭവങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്ത് വച്ച് നോക്കയാണെങ്കി പെൺകുട്ടികളാണെങ്കി നമ്മുക്ക് സമാധാനമുണ്ട് നമ്മളൊന്ന് വീണ് കിടന്നാൽ നമ്മളെ നോക്കാനേ അവരുണ്ടാവും എത്രയായാലും
എ എങ്ങനെ ഇപ്പൊ നമ്മക്കായൽ പോലും നമ്മൾ പെട്ടെന്ന് നമ്മൾടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോല്ലേ നമ്മളെ ഓടി അത് നമു ടെൻഷനാണ് പിന്നെ അവനവന്റെ വീട്ടിൽ നിക്കുമ്പോ ആ ഒരു ഇതൊക്കെ കിട്ടുക
ആ പി ആ ഇത് അത് തന്നെ നമ്മള് ആൺമക്കള് പെൺമക്കള് എന്ന് ഒന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല ചില ചില ആൺകുട്ടികള് നല്ലതല്ലന്നല്ല പറയണത് പെൺകുട്ടികൾ ഈ ഈ ഒരു കാലഘട്ടത്തില് ഏറ്റവും നല്ലത് പെൺകുട്ടികൾ തന്നെയാണ്
ആൺകുട്ടികള് അതായത് ആൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ അതിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ ലൈഫില്
ആഹ് നമ്മള് ചിന്തിച്ചാ മതിയല്ലോ നമ്മ ടെ നമ്മുടെ ഭർത്താക്കന്മാരപ്പെ നമ്മള് ചിന്തിച്ചാൽ മതിയല്ലോ? ഏ ആ ആഹ് ആ വരുമ്പൾ നമ്മള് ഇപ്പ അവര് വീട്ടുകാരോട് ഭയങ്കര സ്വാധീനം കാണിക്കുമ്പ നമുക്ക് നമ്മള് മൈൻഡ് ആക്കണില്ല അതങ്ങനെ ചെയ്യുന്നു അപ്പൊ നമ്മള് ചെയ്യ ക്കൊരു മോനാണെങ്കിൽ അവനും അവന്റെ ഭാര്യോടും മക്കളോടും അങ്ങനെ ആയിരിക്കില്ലേ? ഏ ഏ അങ്ങനെ അങ്ങ അതും നമ്മള് ചിന്തിക്കണം ഇതൊന്ന് ചിന്തിക്കണ്ടെങ്കിൽ മമ്മളുണ്ടെങ്കിൽ സമാധാനൊണ്ട്
പിന്നെ എങ്ങനെ ആയാലും ആ ഏത് ഇന്നത്തെ കാലത്ത് ആരായാലും ഭാര്യെ മാരുടെ ഭാഗത്ത് മാത്രമേ കൂടുതൽ നിക്കുള്ളു വേറാരും നിക്കൂലാന്നല്ല പാതിമുക്കാലും ആൾക്കാരും അങ്ങന തന്നാ നിക്കാ
ആഹ് അതാണ് അപ്പൊ അതുകൊണ്ട് മക്കളെ ഏതാണ് എങ്ങനെന്നല്ല അവര് നമ്മ എങ്ങനെ എത്ര നല്ല രീതിൽ നോക്കിയാലും ഇപ്പോത്തെ കാലഘട്ടം അനുസരിച്ച് അവർ അവരുടേതായ ഇഷ്ടം ടങ്ങളും തീരുമാനങ്ങളാണ് നമ്മള് അച്ഛനമ്മമാര് പറഞ്ഞു കേട്ടാണ് ആദ്യം വളർന്നത് ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയണോ ഒരിക്കലും അല്ല വളർന്ന് വരുന്ന മക്കളുണ്ട് നമുക്കറിയാം അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാ റ്റങ്ങൾ അത് വീട്ടീന്ന് പഠിക്കണതല്ല പൊതുവില് സമൂഹ ത്തില് ഇറങ്ങുമ്പത്തേക്ക് അവർ അവിടുന്ന് ആൾക്കാരീന്ന് പഠിക്കുന്നതാണ്
പിന്നെ അതൊല്ല ഇനിപ്പോ പെൺകുട്ടി കുട്ടികളാണെങ്കി എവിടെ ആയാലും ഓടി വരും എന്ത് ഒരാവശ്യത്തിന് ഓടി വെരും
അവര് മറ്റും സമാധാനോണ്ട്‌ അതാണ് ഏറ്റവും കാര്യം
പിന്നെ ന്നിട്ടുണ്ടെങ്കില് പിന്നെ പിന്നെ ഒരു പ്രശ്നച്ചാല് ആൺകുട്ടികളാവുമ്പോ അതായത് നമ്മൾ എപ്പോഴും ഒരു ഏ അകലള്ളത് നല്ലത കാരണം ആൺകുട്ട കുട്ടീടെ കല്യാണം കഴിഞ്ഞാല് നമ്മളെ വീട്ടിക്ക് വരാൻ പാടില്ല വരണം വന്ന് കൊറച്ച് നിക്കുക പിന്നെ അവര് സ അവര് സെപ്പറേറ്റ് ആവണം
ആ എങ്കിലെ ഒരു സ്നേഹബന്ധം നിക്കുള്ളു
ആഹ് മറ്റേത് എന്താ വെച്ച നമ്മള ഇടതന്നെ താമസിക്കുമ്പോ അതായത് ഒരട്ക്കള നമ്മുക്ക് ഇപ്പൊ എനിക്കൊരടു എനിക്ക് ഒരു അടുക്കളന്ന് കിട്ടിയാല് എനിക്ക് അതിന്റേതായ രീതിയിൽ നോക്കാൻ കയിയും പക്ഷെ വേറൊരാളും കൂടി വന്ന ന്ന നമുക്ക് അത് വെ പറ്റൂല പറ്റൂരാന്നല്ല നമുക്കരു സ്വന്തമായിട്ടൊരു തീരുമാനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ
ഇല്ല ചിലപ്പോം വന്ന് കേറുന്ന കുട്ട് ട്ടിക്കൊരു ഒരു സ്വഭാവമായിരിക്കും അതിന് ഒരു രീതിയായിരിക്കും അതിനൊരി ഇഷ്ടായിരിക്കും അതിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ അപ്പം ഇവിടെ ഉള്ള നമുക്ക് വെ ചിലപ്പോ അതെടുക്കണ ഇഷ്ടപ്പെടുല്ല ത്തില്ല അത് ചെയ്യണത് ഇഷ്ടപ്പെടത്തില്ല അതിന്റെ ഇഷ്ടായിരിക്കില്ല നമ്മുടെ ഇഷ്ടം അങ്ങനെ പിന്നെന്തെയ്യണം ഒരാള് ആഹ് അല്ലെങ്കിൽ ഒരാള് എന്ത് ചെയ്യണം എല്ലാം സഹിച്ച് ക്കണം അവര് പറയണതു പോലെ നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും
മാ എന്താ വെച്ചാല് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം നമ്മളിതേപോലത്തെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോണ കൊണ്ട് നമുക്ക് മനസ്സിലാവണം
പക്ഷെ ഇനി വരും തലമുറ അങ്ങനെ ആവൂല
ആഹ് എന്റെ അമ്മേനോട് എപ്പോഴും പറണ ന്ക്കൊരു അനിയനുണ്ട് അമ്മേനോട് പറയും ഞാന് ഇങ്ങള് ഇപ്പ നിക്കണ ഈ ഫ്രീഡം നിങ്ങക്ക് കെട്ടിക്കോള്ളന്നുണ്ടാവൂലാ പിന്നെ പഴയ കാലത്തുള്ള അച്ഛനമ്മമാരാണെങ്കിൽ അതായത് ഇവരൊന്നും പുറത്ത് ഇപ്പഴത്തെ കാലത്ത് ക കപ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരധികം പുറത്ത് കറങ്ങാനും പിടിക്കാനും ഒക്കെ ഒരു ല്ല കാലം മാറി ഇന്ന് നാല മണിക്ക് അഞ്ച മണിക്ക് നീക്ക പെ കുട്ടികളെ കിട്ടൂല എന്റെ വീട്ടു ജോലിക്കായിട്ടുള്ള പെൺകുട്ടികളെ കിട്ടൂല
കിട്ട അത് പ്രതീക്ഷിക്കണ്ട അത് പ്രതീക്ഷിക്ക
അഹ് എന്താണ്
ആഹ് പഴയ ആളാണ് മനസ്സിലായി നമ്മള പഴയ നിയമങ്ങളും ചിട്ടകളും അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്
ഇപ്പോഴും അങ്ങനെ അച്ഛന്റെ ചിന്താഗതി എന്താ വെച്ചാല് നമ്മൾ ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കും ത് ഈ ഭർത്താവിന്റെ അച്ഛനും അമ്മേനും നോക്കാനാണെന്നാ
ആഹ് ആഹ് അത് അത് പോ ഈ ഏകദേശം ആഹ് പ്രായത്തിലുള്ള എല്ലാവരുടെയും സ്വഭാവം ഇത് അങ്ങനെ തന്നെയാണ്
എന്നിട്ട് ഞാൻ പറയണ എന്താ വച്ചാല് ഇനി എനിക്കൊരു പെൺകുട്ടിയ പെൺകുട്ടികള നിങ്ങൾക്കും ഞാനും പെൺകുട്ടിയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് നിങ്ങള ഈ ചിന്താഗതി ഇപ്പ ഇന്നോട് പറയായാണെങ്കില് ഞാൻ പിന്നെ ഒരിക്കല കൂടെ നിൽക്കനിപ്പോ ന്റെ അനിയന് കല്യാണം കഴിക്കെന്നുണ്ടെങ്കിൽ ഞാൻ മുക്കാൽ ഭാഗം ഓളുടെ ഓളുടെ ഭാഗം മാത്രം അത്ര ശരിയുന്നല്ല പക്ഷെ പകുതി നിൽക്കാലും ഞാൻ ആഹ് കുട്ടി ബരിക്ക കുന്നത് കാരണം എന്താ വച്ചാല് ഇ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനാണ്
ആഹ്
നമ്മള് നമ്മള് ഒരു പെൺകുട്ടിയകുമ്പോ ആഹ് പെൺകുട്ടികളുടെ അതായത് ആഹ് പെൺകുട്ടികളെ കുറിച്ചിട്ട് അവരെടെ വിഷമം നമ്മള് കണ്ടറിയണം
പണ്ടറിയണം തീർച്ചയായിട്ടും അത് സത്യമാണ് അതിന്റെ താല്പര്യം താല്പര്യങ്ങളെ ഇഷ്ടങ്ങള് അതിന്റെ രീതികള് അതൊക്കെ മാെ മനസ്സിലാക്കണം
ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയാൽ തന്നെ കുറച്ച് ഞങ്ങ എങ്ങനെങ്കും അതായത് ഏട്ടം വരുന്ന സമയത്ത് ഞാനും മക്കളും നൈറ്റ് രാത്രി ഓ ചിലപ്പോ ഓ ഫുഡ് കഴിക്കാൻല്ലെങ്കിൽ ചിലപ്പോ എന്തങ്കിലും കല്യാണങ്ങൾ പോകുമ്പോ രാത്രി പയ ചെലപ്പോ നേരം വൈിയാലക്ക ആഹ് സമയം വരെ വിളിച്ചോണ്ടിരിക്ക ഇല്ലെങ്കില് അവടെ ഇരിക്കും വൈറ്റെയ്തിരിക്കും കുറെ നേരയിരിക്കും. അപ്പൊ ഇണ്ടപ്പ ഞാൻ അങ്ങനെ ചിന്തിക്കും പക്ഷെ ഇനി കല്യാണം കഴിച്ച ഇവിടെ ഭയങ്കര ഒര് തല്ല് നടക്കും എന്താച്ചാല് അങ്ങനാണ്. ഞാൻ എന്നിട്ട് എന്റെ അമ്മേനോടും
അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതവരുടെ രീതിയാണത് അത് മാറത്തുല്ല.
കുട്ടിയളെ കൊണ്ട് എവിയെങ്കിലൊക്കെ പോകുമ്പോ വെറുതെ ശ രാത്രി ആയാല് കൊറച്ച് ടൈമേ ഒരു എട്ട് മണി ഒമ്പ മണി ആയിട്ടൊള്ളൂ അപ്പഴേക്കും പറിം വേഗം വരണം വേഗം വരണം ചെറിയ കുട്ടികളാണ് അതാണ് ഇതാണ് അപ്പം ഞാൻ പറയും ഇങ്ങളാ പഴയെ, ഇപ്പം മൂരി ഇണ്ടായിരുന്നു ഇമ് ഞങ്ങളെ വെള്ളിയാഴ്ചന്റെ മാമന്റെ മോളെ കള്ളി വിളിക്കാണ് ഏഹ് വീട്ടിന്ന് വിളിക്ക്ണ്ട്. കല്യാണം കഴിഞ്ഞ് അപ്പൊ ആഹ് അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മള് വീണ്ടും വിളിക്കയും കല്യാണ ചെക്കിനെയും പെണ്ണി ല്യല്ലേ വാട്ടോ ഞറാ ഞായറാഴ്ച്ച വരണട്ടോ പറഞ്ഞാണ്ട്
ഞായറാഴ്ച്ച അതന്നെ
ആഹ് ഇന്റച്ഛൻ ഇങ്ങട്ട് ഇന്നോട് വിളിച്ചു പറയും അവര് അച്ഛനെ അവരച്ഛനെ വിളിച്ച് പറയണം ആദ്യം മക്കളെ വിടണം എന്നുള്ളത് ഏഹ് ഞാൻ പറയാ നിങ്ങളേത് ആഹ് ഏത് കാലത്തായ്ച്ച് എന്താ ആ കുട്ടിയളെ അവിടെ കെട്ടിട്ടതാണ് കാരണം അച്ഛനെങ്ങനെ വെച്ചാല് എന്നോട് എന്നോട് പറയ പഴയ കാലത്ത്
ആഹ് അതെ അവരുടല്ലാതെ അത് ആഹ് ആഹ് ആഹ് മനസ്സിലായി ആഹ് അതിനാദ്യം മുതിർന്നവർ രുടെ അനുവാദം അവരുടെ അനുവാദത്തോടുകൂടിയെ അവരിവിടെ വരവു. അതെ അവരോടാണ് അനുവാദം ചോയി പിന്നെ അവരുടത്ത് വിടണമെന്ന് നമ്മളാദ്യം അവരടുത്ത് പറയണം. അതാണ് അത് തന്നെ ഒട്ടുമി
പിന്നെ പിന്നെ ഇങ്ങനൊരു ഇത്ണ്ട് എന്താ വച്ചാല് നമ്മളെ വായിക്കാതെ ഉസ്താദിനോട് പറയാ ആഹ് അങ്ങനെ ഇന്റെ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ട് കൂടിയില്ല. അങ്ങനെ അടിമകള് അ അങ്ങനെ അടിമയല്ല ഇപ്പ നല്ല ഫ്രീഡങ്ങളും ഇന്നാലും ഉള്ളിന്റൊള്ളില് ചെറിയൊരിത്. ഇപ്പൊ ഞാനൊക്കെ വന്ന് വളർന്ന് വലുതായപ്പഴാണ് കുറെയൊക്കെ ഒരു മാറ്റങ്ങള്ണ്ടായത് മറ്റേ പിന്നെ ഞങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങളും അതുപോലെ ചിന്താഗതിയുള്ള ഒരാള് ആണെങ്കിൽ ഇപ്പഴും അങ്ങനെ ത ന്നെ, പക്ഷെ നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കില് മാറ്റങ്ങള് വന്ന്. പക്ഷെ എനിക്ക് അവിടെതാ അവിടെ വരാൻ പോണ പെൺകുട്ടിന്റെ അവസ്ഥ ആലോചിക്കുമ്പഴാ
അതാണിപ്പേ അല്ല കൊറെ കാര്യങ്ങള് നമ്മള് പ നമുക്കാവുമ്പോ അച്ഛനോട് പറയാം
അച്ഛ അതിത്ര അവിടുത്തെ കുട്ടികള് ഇങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷെ അത് നേരിട്ട് അച്ഛനാ കുട്ടിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ചെലപ്പോ അവിടെ പ്രശ്നങ്ങള്ണ്ടാവും.
ചെലപ്പോ ആ വരുന്നവർക്കതിഷ്ടപ്പെടണമെന്നില്ല. എന്താണ് നിങ്ങളച്ഛന് ഇങ്ങനെ പറയുന്നേ അങ്ങനെ എന്താണ് നിങ്ങള് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ ആഹ്
സന്ധ്യാസമയത്ത് വന്ന് ഉമ്മറത്തിരിക്കും. അത് ഇരിക്കാൻ പാടില്ല. സന്ധ്യാസമയത്താണ് പക്ഷെ ഇൻ്റെ അച്ഛന് രാവിലെ ആഹ് രാവിലെ മുതൽ രാവിലെ രാവിലെ ഇരി ഇരിക്കാൻ പാടില്ല ഉച്ചക്കിരിക്കാൻ പാടില്ല വൈകിട്ട് ഇരിക്കാൻ പാടില്ല രാത്രി ഇരിക്കാൻ പാടില്ല സന്ധ്യ സമയം
ഓഹ് അങ്ങനെ
ഇന്നട്ട് അങ്ങനെ ഏഹ് അച്ഛൻ വണ്ടിയേറ്റു വരുമ്പോ ചെലപ്പോ ഞാൻ ഉമ്മറപ്പടിയിലിരിക്കായാണെങ്കില് എന്താ ഉമ്മറപ്പടിലിരിക്ക്ണെ ഇങ്ങനൊന്നും ഇരിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ മൈന്റ് വെ കീവി നിങ്ങള് നിങ്ങളോടെ പണി നിങ്ങളടെ ഈ പഴയ ചിന്താഗതി ഇന്റെ അടുത്ത് നടക്കുല പറഞ്ഞു ഞാൻ ആദ്യ ഒരു നവർ എങ്ങനെ എന്താ പറയാ പൊ എ അങ്ങനെ ഒരു മത്സ അതുകൊണ്ടന്തായി കൊറെ ഞാൻ നല്ല പറയും നല്ലോണം ചീത്ത പറയും
കൊറച്ച് കൊറച്ചൊക്കെ അവര് മാറും ചെറുതായിടെങ്കിലുവേ അത് ചിലപ്പോ എങ്കിൽ അത് ചിലപ്പോ ഒരു വട്ടം രണ്ട് വട്ടം ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇയാള് ശരിലാന്നുണ്ടാക്കിൽ ചില- പിന്നെ അഛാ അത് പറയത്തില്ല
പിന്നെ കുട്ടികളെ ചെല കുട്ടികളുടെ അതായത് ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പൊ എൻഗേജ്മെന്റ് കഴിയണതിന് മുന്നേ തന്നെ അതെ അവരെ ഇഷ്ടത്തിലായി അവര് കറങ്ങണം പിടിക്കണം പിന്നെ എൻഗേജ്മെന്റ് കഴിഞ് ഫുൾ ടൈം രിക്കും.